ഏ
ആഹ്
എന്ത് സഹായമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്
ഇത് നിറം തുണിക്കടയല്ലേ
ആഹ് അതെ അതെ
ആ ഞാൻ എൻറെ സിസ്‌ട്രെടെ എന്റെ അനിയത്തീടെ കല്യാണത്തി- നെ - ഡ്രെസ് നോക്കുന്നുണ്ടായി ന്നെ അപ്പൊ എല്ലാരോടേം അന്വേഷിച്ചപ്പോ നിങ്ങടെ കട ട നല്ലതാന്ന് പറഞ്ഞു നല്ല ആ കള ക്ഷൻസ് ഉണ്ട്ന്ന് അറിഞ്ഞു ഒന്ന് അറിയാൻ വേണ്ടി വിളിക്
ഓക്കെ എപ്പോഴാന്ന് കല്യാണം വരുന്നത്
അടുത്ത മാസം
അടുത്ത മാസണല്ലേ വരുന്നത് ഓക്കെ ആ എന്തൊക്കെയാ നിങ്ങൾക്ക് എടുക്കാ വേണ്ടിട്ട് താല്പര്യപ്പെടുന്നത്
മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ്
ഓക്കേ
ആ അതില് മഞ്ഞൾ കല്യാണം ഇണ്ട് പിന്നെ കല്യാണം പിന്നെ വൈകുന്നേരത്തെ പരിപാടി
ഓക്കെ മഞ്ഞൾ കല്യാണത്തിന് ഞങ്ങള് ഇവിടെ ഒരു വേറെ തന്നെ ഒരു ശേഖരം തന്നെ ഒരുക്കിട്ടുണ്ട് കാരണം ഇപ്പൊ എല്ലാവരും മഞ്ഞൾ കല്യാണം ഏ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എ എൽ എവടെയും അ ങ്ങ് അവടെ ഇവിടെയൊക്കെ പോയിട്ട് അലയണ്ട എന്ന് വിചരിച്ചിട്ട് ഞങ്ങള്
തുണികളും അല്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങടെ അടുത്ത് തന്നൊയാ ആഹ്
ആ അതെ അതെ തുണികളല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങള് തന്നെ ഇവിടുന്ന് ഇവിടെ വെച്ചിട്ട്ണ്ട് കാരണം മഞ്ഞൾ കല്യാണത്തിന് ഒരാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാല് അതിന്റെ നമ്മൾ അലങ്കരിക്കുന്ന സാധ ധനങ്ങളും തലയില് വെച്ച് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കഴുത്തിലിടുന്ന ത് ഏ അണിയുന്ന സാധനങ്ങള് അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആഹ് അതെ ആരുടെ കല്യാണാണ് വരുന്നത് അടു ആൾക്കാരുടെ കല്യാണം ആണെങ്കിലാണല്ലോ നിങ്ങള് വാങ്ങുക ഇല്ലെങ്കില് നമ്മള് വേറൊരു കല്യാണത്തിലേ ആ വേറെ ആ അനിയത്തിയുടെ കല്യാണം ആണോ ഓക്കെ വേറൊരാളെ കല്യാണ ത്തിന് പോകുന്ന സമയത്ത് നമ്മള് ഇത്തരം സാധനങ്ങൾ വാങ്ങുള്ളൂ സ്വന്തം കല്യാണത്തിനാവുന്ന സമയത്ത് അല്ലേ സ്വന്തം വീട്ടിലെ കല്യാണത്തിനാവുന്ന സമയത്തല്ലേ നമ്മള് വാങ്ങ്ക അതുകൊണ്ട് ചോദിച്ചാണെ ഓക്കെ മഞ്ഞ കല്യാണ നീ മാഡത്തിന് ഏത് ഹാ രീതിക്കുള്ള തുണികളാണ് വേണ്ടത് ഇവിടെ ചുരിദാറ് വരുന്നുണ്ട്
ഉം സാരിയും ചുരിദാറും ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരത്തെ പരിപാടിക്ക് ഒരു ലഹങ്ക ഉദ്ദേശിക്കുന്നുണ്ട്
ആ ഓക്കെ ആ അപ്പോൾ ഇത് ഇത്തരം തുണികളൊക്കെ നമുക്ക് ഇവിടെ അവൈല ളാണ്
ആ കുട്ടികളുടെ വിഭാഗം ഉണ്ടോ
കുട്ടികളുടെ ഉണ്ട് എത്ര വയസ്സുള്ള കു കളെയാണ് വേണ്ടത്
ഒര് ആറു വയസ്
ആറു വയസ്സുള്ള കുട്ടിയാണല്ലേ ഓക്കെ ആറ് വയസ്സുള്ള കുട്ടി എന്ന് പറയുന്ന സമയത്ത് ചുരി ചുരിദാറ് നമുക്ക് ഇവിടെ അവൈല അവൈലബിൾ അതുപോലെ തന്നെ ആ വേറെ ലഹങ്ക ഇണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളത് അതുപോലെ കുട്ടി സാരി ഇ ഉണ്ടാവുമല്ലോ കുട്ടിക്കു ഉടു കുടിക്കാൻ വേണ്ടിയുള്ള ചെറിയ നമ്മള് ആ പിന്നെ ദാവണി മോഡല് സാരികളുണ്ട് ആ അതുപോലെ എല്ലാ തര നല്ല ഡ്രസ്സ് ഉണ്ട് പിന്നെ കുറച്ചും കൂടെ ആ കുറച്ച് കൂടെരിതാണെങ്കിൽ നമ്മള് പാന്റും അതുപ്പോലെത്തന്നെ ഷേർട്ടും പോലെയുള്ള തുണികളുമിവിടെ അവൈലബിളാണ്.
ആഹ് ആഹ് ആ ഭർത്താവിന് ഞാനതുപ്പോലെ പാന്റും കുർ ഇഉദ്ദേശിക്കുന്ന് കല്യാണത്തിന് മുണ്ടും കുപ്പായം
ആ ഓക്കെ ആ ഓക്കെ ആ മാമ്മിന് ഫോണിലേക്ക് ഞാനിതിന്റെയൊക്കെ ഫോട്ടോ അയച്ച് തരാം ട്ടോ. അപ്പൊ മാം അതൊന്ന് എന്താന്ന് തെരഞ്ഞെടുത്തേന് ശേഷം ഞങ്ങളെടുത്ത് പറഞ്ഞാ മതി. മാമ്മിന് കല്യാണത്തിന് വേണ്ടിട്ട് എന്താ നോക്കുന്നത്? സാരിയാണോ നോക്കുന്നത്, ലെഹങ്കയാവോ നോക്കുന്നത്?
മഞ്ഞൾ കല്യാണത്തിന് ചുരിദാറ് ആ കല്യാണത്തിന് സാരി. അവ ക്ക് നമ്മെളിങ്ങനെ ഹാഫായിട്ടുള്ളത് ണ്ട വയറൊക്കെ കാണിച്ചിട്ടൊള്ളേ അങ്ങനത്തെ ടൈപ്പ്
ആഹ് ആണല്ലേ അങ്ങനത്തെയാണല്ലേ നോക്കുന്നത്?
ആ കുപ്പായം
ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. പിന്നെ ഭർത്താവിന് പറഞ്ഞത് കുർ യും അത് ആ പാൻ അതല്ലെ പ നികിന്ത് ഓക്കെ ഇനി കല്യാണത്തിന് വേണ്ടി. ഞാനിതൊക്കെ ഇവടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാന്നിങ്ങനെയെല്ലാം. ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കുന്നതേ ഞാനിവിടെ എഴുതി വെച്ചേന് ശേഷം ഞാൻ ഓരോരുന്ന് ഓരോരുനിന്നായിട്ടാണ് മാമ്മിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു തരാട്ടോ.
ആഹ് ആയിക്ക
കല്യാണത്തിന് നമ്മള് സ സാരീന്ന് പറയുമ്പോ കൊറച്ച് ഏ ആ അതായത്
അമ്മേന്റേ
അതായത് ആഹ് കാഞ്ചീപുരം മോഡല് സാരിയാന്നോ വേണ്ടത്. അതോ? കൊറച്ച് വർക്ക് ഇങ്ങനെ ഏഹ് സീക്വൻസൊക്കെ വെച്ചിട്ടുള്ള സാ-
ആ കല്ലായിട്ടുള്ളത് വേണ്ട കാഞ്ചീപുരം മതി
കാഞ്ചീപുര വേണ്ടത് ആഹ് ഒ കെ ഒ കെ ആ അപ്പൊ മാഡത്തി ഈ ഈ സാരികളുടെ ഫോട്ടോസും ഞാന് അയച്ചു തരാട്ടോ
അവിടെ തയ്ക്ക ത ക്കുന്നുണ്ടോ നിങ്ങള്
ആ തൈക്കോ ചെയ്യും.
ആ പെട്ടെന്ന് തന്നെ കിട്ടോ
പെട്ടെന്ന് ഒരു മാസംമാന്നല്ലേ പറഞ്ഞത് അതെ മാമം ചൂസ് ചെയ്തതിന് ശേഷം അളവുകൾ ഒന്നില്ലെങ്കിൽ അയച്ചു തരിക അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വന്നിട്ട് അളവ് കൊടുത്ത കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അത് തയ്ച്ചിട്ട് തരുന്നതാണ്.
ആ ബന്ധുക്കൾക്കൊക്കെള്ള തുണി എടുക്കണന്ന് ഓർത്തിട്ടാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അടിക്കുന്നതും തരാല്ലോ.
ആ അതെ അതെ അതെ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുഉപകാരായിരിക്കും നിങ്ങൾക്ക് കുറചുക്കൂടെ പ പെട്ടെന്ന് അത് എല്ലാരും കുറേ ഒന്നിച്ചിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് കുറച്ചു കൂടെ നല്ല കാര്യമായിരിക്കുമെന്ന് തോന്നുന്നു.
എന്നാ പിന്നെ ഒരുമിച്ച അത് എടുത്താ മതി
ആ അതെ അതെ അതെ മതി പിന്നെ അനിയത്തി ആയിരുന്നല്ലേ കല്യാണ പെണ്ണ് അപ്പൊ അനിയത്തിക്ക് വേണ്ടുന്ന തുണികള് എടുത്തില്ലല്ലോ
ഇല്ലേ അനീത്തിക്ക് എടുക്കണം അത് അവളയും കൂട്ടിട്ട് വേണം വരാൻ
ആ ആ ഓകെ അങ്ങനെയാണെങ്കിൽ മാഡം ആ അതെ അതെ അപ്പൊ നാട്ടിലില്ല നാട്ടില പഠിക്കുവാണോ
ആ അവള് പൊറത്താണ്
ഓ ഓക്കേ അപ്പൊ ഓക്കെ അപ്പൊ അനിയത്തിക്കുള്ളത് ഞങ്ങള് പെട്ടെന്ന് തന്നെ തയ്ചെരാൻ നോക്ക
ആഹ മോഡല് ഡിസൈനൊക്കെ നിങ്ങളന്നെ ചെയ്യില്ലേ
ആ ചെയ്യും ചെയ്യും എല്ലാം ഇവിട ന്നെ ചെയ്യുന്നുണ്ട് അപ്പോ അനിയത്തിയെ കൊണ്ടുവന്നിട്ട് അനിയത്തിക്ക് ഏതാണോ ഇഷ്ടള്ള ഏതെങ്കിലും ഡിസൈൻ ണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നെയ്ത്തുകാരുണ്ട് അപ്പോൾ അവരെ വെച്ചിട്ട് നമുക്ക് എല്ലാം റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഓക്കെ പ്പ അനിയ ഇ കാര്യം നമുക്ക് അവരെ എപ്പോഴാന്ന് നാട്ടിലേക്ക് എത്താ കല്യാണത്തിന് എത്ര ദിവസം മുമ്പായി വര നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തരാൻ നോക്കണല്ലോ
ആഹ ആഹ ഞാന് അവള് വരുന്നതിന്റെ ഒരു രണ്ടു ദിവസം മുന്നേ ഞാൻ അറിയിക്കാം
ആ ഓ
നിങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ചാ കിട്ടൂല്ലേ
തി മതി
അവക്ക് അവളടെ കല്യാണത്തിന്റെ ഡ്രെസ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെരിക്ക സൈനക്കെ അവക്ക് ഒര് ഇതുണ്ട്
ആ അതെ അതെ അതെ ഇപ്പത്തെ കുട്ടികളാണല്ലോ അവർക്ക് അവരുടതായിട്ടുള്ള താല്പര്യങ്ങള ഉണ്ട് ഉണ്ടാവുമല്ലോ
ആഹ മഞ്ഞൾ കല്യാണത്തിനും അവക്ക് അവളടേതായിട്ടുള്ള ഒരു ഒ ഇതുണ്ട് മനസ്സില് ഉം ആഹ
പിന്നെ പിന്നെ അതുപോലെ ഉം ഇനി ഹ ഹ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള തുണികളൊന്നും പറഞ്ഞില്ലല്ലോ മഞ്ഞ കല്യാണത്തിന്ടെ മാത്രമല്ലേ പറഞ്ഞുള്ളൂ കല്യാണത്തിന്റെറെ എങ്ങനെയാ
മുണ്ടു ഷർട്ടും
മുണ്ടും ഷർട്ടും ആണല്ലേ ഓക്കെ കളർ നിറം വേറെ എന്തെ ങ്കിലും കളറ് നിങ്ങള് ഒരുപോലെ ഇടുന്ന എന്തെങ്കിലും
ആ അത് ഞാനും മോളും ഹസ്ബൻറും ഒരു കളറ്
ആ ഓക്കെ ഏത് കളറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കരിനീല കളറ് അതുപോലെ ഏതെങ്കിലുംആ ചുവപ്പ് കളറ് അതുപോലെ തന്നെ കറുപ്പ് കളർ
നീല ആ നീലമതി കല്യാണത്തിന് നിലമതി മ വൈകിട്ടത്തെ പരിപാടത്തേക്ക് നമുക്ക് അവിടെ വന്നട്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ സയക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ
ആ ഓക്കെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ മാമിന് ഞ ഇപ്പൊ കരിനീല കളറിലുള്ള കോംബോ അയച്ചു തരാം കാഞ്ചീപുര സാരി അതുപോലെ തന്നെ പിന്നെ മോക്ക്ന്താ നോക്കുന്നത്
അവക്ക് പട്ടുപവാടെ അല്ലെങ്കിൽ ഉമ് ആ മീടീം ടോപ്പും മതി
മിടീം ടോപ്പും മതി അല്ലേ ഓക്കേ ഓക്കേ അപ്പോ ആ അങ്ങനെ മോക്കുള്ളതും ഞാൻ അയച്ചു തരാം ആ ഓക്കെ ആ ആ ഓക്കെ ആയിക്കോട്ടെ ആ പിന് പിന്നെ ഹസ്ബന്റിനപ്പ കരിനീല കളർ ഷർട്ടും മുണ്ട് വൈ റ്റും അല്ലേ ആ ഓക്കേ ആയിക്കോട്ടെ ആ ഓക്കെ നീലക്കരവേണല്ലേ ഓക്കേ ഓക്കെ കര നീലക് കളറ്ള്ളത് ഞാൻ അയച്ചു തരാം ട്ടോ ഞാൻ അതിൻ്റെയൊക്കെ ഹ് ചിത്രങ്ങള് ഞാൻ അയച്ചരാം അത് നോക്കിറ്റ് മാം തീരുമാനെട്ത്തിറ്റ് എന്നെ തിരിച്ച് വിളിക്കേണ്ടതാണ് അപ്പൊ ആ സമയത്ത് നമ്മള് ആ അതെ ഈ നമ്പറിലേക്ക് തന്നെ വിളിക്കേണ്ടത് അപ്പ വിളിച്ചതിന് ശേഷം ഞങ്ങളിവിടെ ഓഡരൊക്കെ എഴുതി വെച്ച ച്ചിട്ട് മാമിനത്എ മാമിന്റെ വിലാസം കൂടിങ്ങങ്ങക്ക് ഇതി നൊടൊപ്പം അയച്ച് തരണം കെട്ടോ ട്ടൊ ന്നാൽ മാത്രേ ഞങ്ങക്ക് ഡ അങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടി പറ്റൊള്ളൂ അച്ഛനുമ്മ ക്കും എന്തെങ്കിലും എട്ക്കുന്നുണ്ടോ
ആ അവർക്കെല്ലാവർക്കും ബന്ധുക്കക്കെല്ലാവർക്കും ഉള്ളത് എട് ക്ക്ന്ന്ണ്ട് ആ നിങ്ങള് ഫോട്ടോ അയച്ച്ട്ട് ആ ഞങ്ങക്ക് ഇഷ്ട്ടായത് ഞങ്ങളവ് വട വന്നിട്ട്
ആ ഓക്കെ ഇപ്പ അച്ഛൻ, അമ്മ, ആന്റിമാര് അവര് ഓരിക്കെല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കുല്ലോ അപ്പം അതുപോലത്തെ സാരിയൊക്കെ ആയിരിക്കും വല്ലോ പ്പോ സാരിയൊക്കെ ഞാന് കൊറച്ച് കളർ വ്യത്യാസള്ള നിറങ്ങള് മാത്രം കൊറച്ച് വ്യത്യാസള്ള രീതിക്ക് ഒരേപോലെ ഹ് രീതിയില്ള്ള വര്ന്ന സാരികളൊക്കെ അയച്ച് തരാട്ട ട്ടോ അതുപോലെ അങ്കിൾസിന് അതുപോലെ തന്നെ അച്ഛന് അങ്ങനെഉള്ള ഉള്ളവര് ക്ക് വേണ്ടിയിട്ട് ഒര്പോലത്തെ മോഡല് ഞാൻ അയച്ച തരാട്ടോ
ആഹ് ആഹ്
അത് നോക്കിയിറ്റ് മേൽവിലാസം കൂടി അയക്കണം കേട് ട്ടോ അങ്ങനെണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് നേരിട്ട് തന്നെ ഒന്നില്
ആ അല്ലെങ്കി ഞങ്ങൾ അങ്ങോട്ട് വരാ എന്നിട്ട് പിന്നെ തുണെല്ലാം കണ്ട് എല്ലാം എടുത് വെച്..... അതിനന് ശേഷം നിങ്ങള് ആ കൊണ്ടുതന്നാൽ മതി
ഓക്കെ ആയിക്കോട്ടെ തയ്ച്ച് ആ ഓക്കെ ഓക്കെ തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് കൊട്.... അല്ല ഓക്കെ ഓക്കെ മാ അങ്ങനണങ്കിൽ അങ്ങനെമേമിന് മ വേറെന്തെങ്കിലും അറിയാൻ താല്പര്യപ്പെുന്നുണ്ടോ ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ ഓൺലൈൻയായിട്ടു.... യിട്ടുള്ള ആ നിങ്ങ... ക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്ന അതില എല്ലാം ഇട്ടിട്ടുണ്ടാവില്ല പ്രമിയമായിട്ടുള്ളത് മാത്രമേ ഇട്ടിട്ടണ്ടാവുള്ളൂ കുറചേ ഇട്ടിട്ടുണ്ടാവുള്ളൂ ബാക്കിയുള്ളത് ഞാന് മൊബൈലിലേക്ക് അയച്ചു തരാ കേട്ടോ
ആ
വേറെ എന്തെങ്കിലും സഹായം വേണോ?
ഞങ്ങെന്തായാലും ഞങ്ങ അങ്ങോട്ട് വരാ അവള് അനിയത്തി വന്നതിന് ശേ.... ശേഷം അപ്പൊ നമ്മുക്ക് കൂടുതലായിട്ടും അവിടെ ഉള്ള..... തൊക്കെ കാണാലോ
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതായിരിക്കും കൊറച്ചും കൂടി നല്ലത് ഓക്കെ ആയിക്കോട്ടാ മാമ
ഓക്കേ താങ്ക് യു ഉം